ആഹ് നീ വിളിച്ചായിരുന്നോടി ഇനത്ത് മിസ്കോളൊക്കെ കിടക്കുന്നുണ്ട്
ആഹ് നീയിത് എവിടായിരുന്നു
ആഹ് ചേട്ടന് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടാ പറ്റിഡി
അയ്യോ എന്തോ പറ്റി
ആഹ അത് വണ്ടിക്കകത്ത് പോയ വഴിക്ക് ഒരു ആക്സിഡന്റ് ഏതിർ വശത്തുന്നു ഒരു വണ്ടി വന്നിടിച്ച് ആഹ സീരിയസ് ആയിരുന്നു ഇപ്പൊ കൊഴപ്പമില്ല ഒരു ഓപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു
യ്യോ അത്രക്ക് സീരിയസ് ആയിരുന്നോ രണ്ട് ദിവസം കൊണ്ട് നിന്റെ അനക്കൊന്നും ഇല്ലാത്തോണ്ട ഞാൻ വിളി മെസ്സേജ് ഇട്ട് നോക്കി കണ്ടില്ല അതാ ഞാൻ വിളിച്ചെ
ആഹ ആകെ ഇതായിരുന്നു ആ അങ്ങനെ കൈക്ക് ഏ കയ്യില് ഇത്ണ്ടായിന്ന് കമ്പി ഇട്ടിരിക്ക അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കാലിന് ഉണ്ട്
ഇപ്പൊ എങ്ങനെ വീട്ടിലാണോ അതോ ഹോസ്പിറ്റലിലാണോ
ആ ഹോസ്പിറ്റലില ഞാനിപ്പോ വീട്ടിലോട്ട് വന്ന് ഇപ്പൊ വന്നതേ ഉള്ളൂ ഇന്ന് രാവിലെ മൊത്ത മൊത്തോം ഞാനായിരുന്നു അവിടെ അമ്മ വീട്ടിലായിരുന്നു
തിരക്കാണോ നീ
അല്ലല്ല ഡീ ഇപ്പ വന്നതാ വീട്ടിലുണ്ട് ഇന്ന് ഞാൻ ഇനിപ്പോ വീട്ടില ഇന്നലെയൊക്കെ ഞാനാ ഹോസ്പി പിറ്റലിൽ നിന്ന കേട്ടോ
ആഹ ആ
ഇന്നു അമ്മ വന്ന് ആഹാരമൊക്കെ വച്ചട്ട് അമ്മ വൈകിട്ട് ഇപ്പ അങ്ങോട്ട് വന്ന് ഞാൻ പിന്നെ ഇങ് പോന്നു
വീട്ടിലടുത്ത് ത്ത്. വെച്ചാണോ അതോ
ആഹ് അല്ല അവനാണെങ്കി കൂട്ടുകാ ഒരു കൂട്ടുകാരൻന്റെ കല്യാണത്തിന് പോയതാ
ഓ
കൂട്ടുകാരന്റെ കല്യാണ അല്ല കൂട്ടുകാരന്റെ ചേട്ടന്റെ എങ്ങാണ്ട് ആരുടെയൊ കല്യാണത്തിന്
ആഹ
പോയ വഴിക്ക് എങ്ങാണ്ട് ഇവ ഒറ്റക്കെ ഉള്ളാരുന്ന് ഹെൽമറ്റക്കെ ഉണ്ടായിരുന്നു എന്റെ ഒരു തലക്ക് വലിയതായിട്ടൊന്നും പറ്റയില്ല
ആഹ ആഹ
അങ്ങനെ പോയ വഴിക്ക് അവിടെ റോഡിൽ എം സി റോഡില അവിട എവിടെങ്ങാണ്ടോ വെച്ചിട്ട് ഉ അങ്ങനെ എതിർവശത്തുന്ന അളങ്ങണ്ട് മദ്യപ്പിച്ചിട്ടുണ്ടായിരുന്ന എന്നൊക്കെ തോന്നുന്നു പിന്നെ ശ്രദ്ധ കുറവും അത് പിന്നെ രണ്ടു പേരുണ്ട് ഉണ്ടായിരുന്നു അതിനകത്ത്
എന്ത് വാരുന്ന ബൈക്ക് ആയിരുന്നോ അതോ
ആഹ ബൈക്ക് തന്നായിരുന്നു
ഓ അതുകൊണ്ടാ വല്യ വല്ല വണ്ടിയ ആയിരുന്നെങ്കി പ്രശ്നമായേനെ
ആന്നന്ന് ബൈക്ക തന്നെ അയന്റെേ പേരിൽ ഇത്രേ പറ്റിയുള്ളു
ഉം
അങ്ങനെ ഇതായിരുന്നു ഞാ ആയി ആയി പിന്നെ വണ്ടി മൊത്തം വണ്ടി കണ്ട് കഴിഞ്ഞാ ഇവൻ രക്ഷപ്പെട്ടന്ന് പോലും ആരും വിചാരിക്ക ത്തില്ല
ഓഹ
ആ വണ്ടി മൊത്തം പോയി
എന്ത്‌ ചെയ്യാന ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞെങ്കി ഞാൻ വന്നേനെ നീയന്ന് പറഞ്ഞതും ഇല്ലല്ലോ
ഓ കൊഴപ്പമില്ല ഡി അന്നത്തെ അപ്പഴത്തെ മാനസികാവസ്ഥയിൽ ഫോൺ പോലും എടുക്കാനുള്ള ഇതില്ലാരുന്നു ഒന്നും ആവാത്തൊരു സിറ്റുവേഷൻ ല്ലേ
ഓ ഓ
ഇന്നാ പിന്നെ ഇത്ര എങ്കിലും സമാധാനത്തോടെ നിൽക്കുന്നതിന് ഭയങ്കര വേദനയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു
ഉം ഉം പിന്നെ ഇപ്പ എന്തോ ആയി
എപ്പൊ വല്യ കൊഴപ്പില്ല അങ്ങനെ ന്നാലും വേദനയണ്ടന്നേരം അതിന്റേതായ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് അന്നേരം കുറച്ചുസൂടെ കിടക്കട്ടന്ന് പറഞ് അങ്ങനെ ആശുപത്രി കിടക്കുന്നതിന്റെ ഓട്ടപ്പാച്ചില്ലാന്നല്ലോ നമുക്ക്
ഹലോ
കേക്കുന്നില്ലേ ആഹ് നമ്മളിങ്ങനെ അങ്ങോട്ടുള്ള ഓട്ടപ്പാച്ചിലൊക്കെ ആണല്ലോ അയിന്റെ പേരിലാണെങ്കിൽ ഏയ് അതിൻ്റെ ക്ഷീണവും നമുക്ക് വീട്ടിലെ കൂട്ടൊന്നും നിൽക്കാനൊന്നും പറ്റുന്നില്ല അതിൻ്റേതായ ക്ഷീണവും കാര്യങ്ങളും
ആഹ് ഞാനെന്തായാലും നാളെ അങ്ങോട്ട് വരാം ആശുപത്രിയിലോട്ട് എവിടാ വീടിനടുത്താണോ
ആഹ് നീ വിളിചാരുന്നു ഞാൻ ലൊക്കേഷൻ ഇട്ടേന്റെ നല്ല തിര കൊണ്ടെങ്കി വരണ്ടെടി വരണൊന്നില്ല
ഏയ്‌ അങ്ങനെ തിരക്ക് വല്യ എനിക്ക് വല്യ തിരക്കൊന്നുല്ലല്ലോ
അവന് വല്യ കൊഴപ്പൊന്നുംപ്പില്ല
ഇതുവാണ് ഒരാള് ചെയ്യ എന്നില്ല നമ്മളൊക്കെ എത്ര ഡീസന്റ് ആയിട്ട് പോയാലും എതിരെ വരുന്നവൻ ചെയ്യുന്ന പണിക്ക് നമ്മളാ അനുഭവിക്കുന്നത്
അത അതെ ഇവരെ സംബന്ധിച്ചിവൻ പിന്നെ വലുതായിട്ടൊന്ന് സ്പീഡ് ഒക്കെ എടുക്കും ഇവിടൊക്കെ എടുക്കും എന്നാലും എം സി റോഡിലൊ ക്കോ വൽതായിട്ടൊന്നുംങ്ങനെ പോകത്തില്ല അവ ഒന്നാമതിന്ന അന്ന് നേരത്തേും കൂടാ പോയത് താമസിച്ച പോകുമ്പോഴേക്കെ അവൻ സ്പീഡിൽ പോകത്തുള്ളൂ
ആഹ് അയാൾക്ക് കൊഴപ്പമൊന്നുല്ലേ മറ്റേ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന
ആഹ് അയാള് തലയോ അങ്ങോട്ടൊക്കെ ഇടിക്കുകയോ അങ്ങോട്ടൊക്കെ ചെയ്തോന്നു അവൻ വീട്ടിൽ പോയ തോന്നുന്നു വീട്ടിലെങ്ങാണ്ട് പോയെന്നൊക്കെ പറയുന്നുണ്ട് കേസാണ്ടെന്നു തോന്നുന്നു
ഉം വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലേ ആഹ്
അതാലും മ്മള് അതൊക്കെ പിറ്റേന്ന് കിട്ടും ഇപ്പ ആശുപത്രി ഇപ്പ തന്നെ ഓപ്പറേഷന് രണ്ട് മൂന്ന് ലക്ഷം രൂപ പുറ ത്തായി ഓപ്പറേഷന് മാത്രം എനി പ്പ അല്ലാതെയവിടെ കിടക്കുന്ന ചെലവും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ
ഉം ഉം എന്തായാലും വലുതായിട്ട് കിട്ടിലല്ലോ
ഓഹ് എന്നാലും ആകെ പെട്ടിരിക്ക നമുക്ക് ഒന്നും ആലോയ്ക്കാൻ വയ്യാ തി ചിൻ ത തിരിഞ്ഞു ആലോയ്ക്കാനേ വയ്യാത്ത അവസ്ഥയില് നിൽക്ക ഇനി വരാനിരിക്കുന്നതായാലും അങ്ങോ തൊഴിലിങ്ങോട്ടായ
അതൊക്കെ നടക്കും നമ്മള് അറിഞ്ഞോണ്ട് ചെയ്യുന്നല്ലല്ലോ
ഓഹ് അല്ല എന്താ പറയാനെ എന്തോ വലുത് വരാനിരുന്നത് ഇങ്ങനെ അങ്ങ് തീർന്നു
ഉം ശ്രദ്ധ കുറവാണ് ഓപ്പോസിറ്റ്നിക്കുന്നെ അത കള്ളും കൂടി കുടിച്ചുണ്ടെങ്കി പിന്നെ പറയേണ്ട സ്
ആഹ് അതങ്ങേരെ മെഡിക്കലെങ്ങാണ്ട് എടുത്തപ്പോഴാ തോന്നുന്നു മദ്യപിച്ചിട്ടുണ്ടെന്നറിഞ്ഞത്
അയാള് കുടിച്ചിട്ട് സ്വന്തമായിട്ട് എവിടെങ്കിലും പോയി വീണാല് വേണ്ടിയില്ല ഇത് ഓപ്പോസിറ്റ് വരുന്നവനെയും വഴിക്കൂടെ നടന്നു പോകുന്നവരെയൊക്കെയാണല്ലോ ഇല്ലാതാക്കുന്നത്
ആന്ന്ന്ന് അവിടെള്ള ഒരു സിസി ടി വി ഇത് കണ്ടായിരുന്നു ഞങ്ങള് അത് എതിർ ദിശേന്നു കേറി വന്നതാത് അങ്ങേരെ വെരുത്തം കാണുമ്പോഴേ നമുക്കങ് പേടിയാവും അവൻ നന്നായിട്ട് പേടിച്ചും പോയായിരുന്നു അനെ
ആഹ് ആഹ്
അവനാകെ ഭയന്ന് പോയില്ല പെട്ടെന്നിങ്ങനെ വണ്ടി വരുമ്പോഴെ അവൻ വെ ട്ടിക്കാൻ നോക്കിട്ടും
ശ്ശോ എന്തായാലും വല്ലാത്ത കഷ്ടയിപ്പോയി
ഉം എന്താ ഞങ്ങളറിഞ്ഞില്ല അവനിങ്ങനെ എടുത്ത് ആശുപത്രിൽ കൊണ്ടുപോയി ഞങ്ങൾ അറിയുന്നില്ല അവൻ കല്യാണത്തിന് പോയല്ലേ വൈട്ടെ വരത്തുള്ളുല്ലോ അങ്ങനെ പോയ വഴി ക്ക് പിന്നെ അങ്ങണ്ട് പോലീസാരാ വിളിച് അവന്റെ പ്രൂഫ്‌ക് ക്കെ വെച്ചിട്ടുള്ള ഇത് വെച്ചിട്ടേ
നിങ്ങളപ്പ അങ്ങ് ഓടിച്ചെന്നോ എല്ലാരും പോയോ
ആ ആ പോയി പെട്ടെന്നിങ്ങനെ ഷോക്കായിപ്പോയി നമ്മള അറിയുന്നില്ലല്ലേ ഇവൻ കല്യാണത്തിന് പോയില്ലേ
ഉം അത് നമ്മള് പ്രതീക്ഷിക്കുന്നില്ലല്ലോ എവിടുന്ന ആപത്ത് വരുന്നന്ന് തെറ്റങ്കിൽ നമ്മുടെ കൈയ്യില് തെറ്റില്ലെങ്കിലും മറ്റുള്ളവരുടെ കയ്യില് തെറ്റ് മതിയല്ലോ
ആ അല്ലെങ്കി നമ്മളിപ്പം രാത്രി ഒക്കെയാന്നേ നമ്മള് വരാൻ താമസിക്കുമ്പോ വിളിക്കും ഇവൻ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ കല്യാത്തിന് പോയിട്ട് വൈ ട്ടേ വരുത്തോളൂ എന്ന് പറഞ്ഞ് പിന്നെ എന്തുവാ വിളിക്കാൻ
കല്യാണത്തിന് പോന്ന വഴിക്കായിരുന്നല്ലേ?
ആ പിന്നെ പോയ വഴിക്കായിരുന്നു കൂടെ ആരും ഇല്ലായിരുന്നു അത് തന്നെ വല്യ കാര്യമായി പോയി
ഓ
എന്തായാലും വല്ലാത്തൊര് ഇതായി പോയി അങ്ങനെ പിന്നെ അവന്റെ കൂട്ടുകാരന്മാരെല്ലാം പിന്നെ വന്ന്
ആഹ് ആഹ്
എല്ലാരും ഉണ്ടായിരുന്നു എന്നാലും നമ്മുടെ ടെൻഷന് ആ ര് ഉണ്ടെന്ന് പറഞ്ഞാലും കുറവില്ലല്ലോ
ഉം അതില്ല
അങ്ങനെ ആകെ വലഞ്ഞു പോയി അങ്ങ് പേടിച്ച് ഭയന്ന്
മ് ഇനി ആ വണ്ടി ശെരിയാക്കി എടുക്കാനും നല്ല പണിയാല്ലേ
ഇല്ലില്ല ഇനി അത് ശരിയാക്കിയാലൊന്നും ശരിയാവത്തില്ല അത് ഇനി എടുത്ത് ആക്രിക്കെങ്ങാനം കൊടുക്കാനേ പറ്റത്തോളൂ ഇനി അവന്റെ കാര്യം ഇനി എത്രാനാളാവും അതൊക്കെ റെഡിയായി വരാനേ
ഓ
അതിന്റേതായ പ്രശ്നവും അതൊക്കെ ആലോചിച്ച് അങ്ങ് വയ്യ മനസ്സങ്ങ് ചത്തിരിക്കുവാ
നീ പേടിക്കണ്ട എല്ലാം ശരിയാവും
പേടിയില്ല വിഷമാവാ ഇനിയിപ്പ മറ്റേവരൊക്കെ അങ്ങ് കഴിഞ്ഞില്ലേ ടെൻഷന്റെ സമയമെല്ലാം അങ്ങ് കഴിഞ്ഞ്
ഞാനാണെങ്കിൽ ഇതൊന്നും അറിഞ്ഞില്ല ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ഫാമിലി ആയിട്ടുള്ള എവിടെങ്കിലും പോയാന്ന് നീ പറഞ്ഞില്ലേ
ആ ഞാൻ ശരിക്കും ഇതറിഞ്ഞ പ്പോ ഞാൻ ഫോൺ എടുത്തില്ല വീട്ടിൽ കിടന്ന് എന്റെ ഫോണ് ഞാൻ ഫോൺ എടുത്തില്ല ആ വെപ്രാളത്തിൽ അച്ഛന്റെ കൂടെ കയറി അങ്ങ് പോയതാ
ഞാൻ എടയ്ക്ക് ക്ക് ഒന്ന് വിളിച്ചപ്പോ ഓഫ് ഫായിരുന്നു
ആഹ് അത് എന്താന്നാ അറിയാവയ്യാ ആ ചാർജ് തീർന്നായിരിക്കും പിന്നെ അവിടെ അഡ്മിറ്റ് അവൻ പിന്നെ ഇതൊക്കെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ അച്ഛൻ വന്നപ്പം ഞാൻ പിന്നെ അച്ഛന്റെ കൂടെ വന്ന് ഡ്രസ്സൊക്കെ അത് അത് മുഷിഞ്ഞയല്ലേ അങ്ങനെ വന്ന് മാറി പിന്നെ ഫോൺ എടുത്തോണ്ട് വന്ന് അന്നരെ ആ അന്നേരം ഫോൺ ഓഫ് ആയിരുന്നു ആ അത് കുത്തിയിട്ടിട്ട് ഞാൻ പോയി ബാക്കിയൊക്കെ ചെയ്ത കുളിക്കയൊക്കെ ചെയ്ത് അമ്മയ്ക്കുള്ള ഞങ്ങൾക്കുള്ള ഡ്രസ്സ് അവനൊക്കെ ഉള്ള എല്ലാം എടുത്തോണ്ട് ചെന്ന് പിന്നെ ഫോൺ എടുത്ത് പിന്നെ അവിടുത്തെ മരുന്ന് മേടിപ്പിന്റേം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാച്ചിലിലൊക്കെ വിളിക്കാൻ പറ്റിയില്ല
എന്തായാലും ഞാൻ വിളിക്കാഞ്ഞത് നന്നായി നിനക്ക് ഡിസ്റ്റർബൻസ് ആയേനേ
ഓ കൊഴപ്പമില്ല നമ്മളിപ്പം
അറിയാം അല്ല ഞാനും അറിയുന്നില്ല അവിടുന്ന് എന്താണ് സംഭവംന്ന് ഞാൻ വിചാരിച്ചു നീ വെറുതെ ഇരിക്കുവായിരിക്കുന്നേ
നമ്മള് അറിയത്തില്ല അപ്പറത്തി രിക്കുന്നവർക്ക് അറിയത്തില്ല പറഞ്ഞെങ്കിലല്ലേ അറിയത്തുള്ളൂ
ഉം
നീ എപ്പോഴ നാളെ വൈകുന്നേരം ആകുവോ അതോ ഉച്ചയൊക്കെ ആകുവോ എപ്പോഴാ
ഞാനത് അമ്മയോട് ചോദികേട്ടടി ഞാൻ വിളിക്കാം
ഒറ്റയ്ക്കാന്നോ അത് അമ്മേടെ കൂടോ
അത് അമ്മയും കൂടി വരുവായിരിക്കും ഞാന ഇത് ഇപ്പോഴല്ലേ അറിഞ്ഞത് ഇനി അമ്മയോട് പറയണ്ടേ
ആഹ് അല്ല ഞാനന്തായാലും പത്തുമണി കഴിയ അമ്മ പത്തുമണി കഴിയും വരാൻ നേരത്തേക്ക അങ്ങോട്ട് ഞാൻ ചെല്ലാം
നീ ഇനി കോളേജിൽ എന്ന് വരും
ആ രണ്ടു ദിവസം കഴിഞ്ഞു വരാം
ആഹ്
ഇതിന്റെ എല്ലാം ഇതൊന്ന്‌ മാറിട്ട് ഇനിപ്പ കുറച്ച് ദിവസം പിടിക്കും എന്തായാലും അവൻ ഹോസ്പിറ്റിൽ നിന്ന് വരാനേ അവന് ഒന്നാമത് വേ തനെയൊക്കെണ്ട്
ആഹ്
അന്നേരം അതിന്റേതായ ഇതൊക്കെ മാറിട്ട് വിടത്തുള്ളൂ അവര് ആശുപത്രിന്നേ
ആഹ് പ്പതുക്കെ വന്നാൽ മതി സാറുമാരോട് പറഞ്ഞാൽ മതിയല്ലോ ആക്സിഡന്റ് ആയിരുന്നു വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു
നമ്മൾ എത്ര ശ്രദ്ധിച്ചാലേ എതിർ പശ്യേന്ന് ശ്രദ്ധയയും ഇല്ല പൊക്കണോല്ലല്ലന്ന് ഓരോന്ന്
ബൊന്നും കാര്യല്ല ഉള്ളി കിടക്കുന്ന സാധനം അത്രക്കുള്ളതാ അവർക്ക് തന്നെ ബോധം കാണത്തില്ല ആ ഉള്ളില് വഴി സാധനമാണല്ലോ പ്രശ്നക്കാരൻ
അവർക്ക് നേരെ നിൽക്കാൻ വയ്യായിരുന്നു എന്നൊക്കെ ആരോഗ്യ പറയുന്ന കൊള്ള അതൊന്നും അറിയത്തില്ല
അതാ ന്നിട്ട് കുറ്റം ഇപ്പോഴത്തെ പിള്ളേർക്കും പിള്ളേർ ഭയങ്കര സ്പീഡാണെന്ന് പറയും
ഓ അ ഓ ഹെൽമെറ്റ് പോ അത് അവ പറയുന്നു ആശുപത്രിക്കാര് ഹെൽമറ്റ് വെച്ചത് കാര്യ അല്ലെങ്കിൽ തലയിടിച്ച് അപ്പഴേ തീർന്നേനെ
അതാ അത് തന്നെ വലിയ കാര്യം ഒന്നും പറ്റാഞ്ഞത്
ആ എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായൊണ്ട് കണ്ണി- കൊള്ളേണ്ടത് പിരികത്തി കൊണ്ട് പോയി
ഉ അച്ഛനോ ജോലിക്ക് പോയോ?
ഇല്ല ആരും പോയിട്ടില്ല എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്
ഉം നീ ഇനി പോന്നില്ലേ നാളെ പോന്നോളോ
ആഹ് നളെ പോന്നോളൂ ഇന്ന് അമ്മയെച്ചനും കൂടെ അവിടാ
അപ്പൊ നീ ഒറ്റക്കാന്നോ വീട്ടി
അല്ല എന്റെരു ബന്ധുവുണ്ട്
ഓഹ്
ന്ന അവര് വന്ന് കിടപ്പും കടക്ക കിടക്കാൻ വരും കുറച്ചൂടെ കഴിയുമ്പോ വരും എന്നാല എനിക്കിടെള്ള ആഹാരയിട്ട് വരുടി എന്നാല ഞാൻ ഒറ്റക്ക്ന്നപ്പോ ഞാൻ വിചാച്ച നീ എന്തായും അറിഞ്ഞില്ല ഞന്ന് വിളിച്ച് പറഞ്ഞേക്കാം കണ്ടന്ന ല്ലേ
ഉം നീ പേടിക്ക ഞാൻ എന്താ നാളെ വരാ ഞാൻ വിളി
ന്നാ ശ ആഹ് ആഹ് എനിക്കറിയാലോ ഇനിയിപ്പ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലടാ എന്നാ ശരിട
ആ ഓക്കെ ഞ ച വാളബളബ